എന്തൊക്കെ വർത്താനം?
എന്ത് വിശേഷം? അങ്ങനെ പോക്ന്ന്. അവിടെയോ?
ചായ കുടിച്ചോ? ഇവിടെയും കൊയപ്പല്ല്യ
ആഹ് ചായ കുടിച്ചില്ല. ഇന്ന് ചോറ് കഴിച്ചത് ലേറ്റ് ആയേ. അപ്പ ഇപ്പാ ചോറ് കഴിച്ചത്.
ഏഹ് അതെന്തേ നേരം വൈകിയെ ചോറഴിക്കാൻ?
നേരം വൈകിത് വെച്ച ഇന്ന് രാവിലെ പള്ളി പോയി. രണ്ടാമതാ അപ്പൊരു പത്തുമണി ആയപ്പാ പോയത്.
അപ്പ അങ്ങനെ പോയി വന്ന് പന്ത്രണ്ട് മണി ആയി വന്നപ്പം പിന്നെ ഒര് ഗ്ലാസ്സ്‌ ചായേം കുടിച്ചിട്ട്, പിന്നെ കഴിച്ചൊന്നുല്ല. പിന്നെ കേറി കെടന്ന്
ഏഹ് മഴ ഇണ്ടായിരുന്നോ? ആഹ് ആഹ്
അങ്ങനെ കൊറച്ചേരം കെടന്നങ്ങ് ഒറങ്ങി, പിന്നെ എണീറ്റ് കറിയൊക്കെ ആക്കി
ഏഹ്
അവളെ ഒർക്കീട്ട് അങ്ങനെ ഇപ്പം ചോറും കയി ചുമ്മാ ഇങ്ങനെ ഇരിക്കാ
അതെയാ
അവടെ എന്താ വിശേഷം?
പ്രത്യേകിച്ച് ഒന്നുല്ല. ചോറും വേയ്ച്ച് കൊറച്ചേരം ഒന്ന് കെടന്ന് ഒറങ്ങിപ്പോയി
അതെല്ലേ. ആഹ്, ചായക്ക് കടിയൊക്കെ ആയോ?
ചായക്ക് കടിയൊന്നും ഇണ്ടാക്കിട്ടില്ല.
അതേലേ. ആഹ് ആഹ്.
ഇവിടെയക്കെ ചോറ് കൊറച്ചു നേരം വൈകി മൂന്ന്‌ മണിയൊക്കായിക്ക്ന്ന് വന്ന് കയിക്കൂ ഉം, കറി ചെമ്മീൻ മുളക് ഇിട്ടതും, ആഹ് മത്തൻ ചാർക്ക് കൂട്ടാൻ ആക്കിയതും പിന്നെ ച ചെമ്മീന്റെ തല പൊരിച്ചതും,
ആഹ്,
ഉം ആഹ്,
ആഹ് നമുക്ക് ആ സാധനം ഒന്നും കിട്ടണെങ്കില്, മാർക്കറ്റിലൊക്കെ എപ്പളെങ്കിലും പോയാ കിട്ടിയാ കിട്ടീന്നേ ഉള്ളൂ,
ഏഹ് മീനൊക്കെപ്പം ഭയങ്കര വിലയാണല്ലോ,
വ്ട ഭയങ്കര വെ
ആഹ് ഭയങ്കര വെലയാണ് ഇപ്പോ ഇവിടെ ടൗണില മീൻ പീടികളൊക്കെ ഉണ്ട്,
അതേലേ, ആഹ് നമുക്ക് ട്രെയിനി പോണേ കൊറച്ച് ദൂരത്തോട്ട് പോണം, ആഹ്
മ്
ഇപ്പം കിട്ടാൻ പാടാ എനിക്കിഷ്ടമുള്ള സാധനം ചെമ്മീന്,
ഏഹ്,
എങ്ങനെയാ ചെമ്മീ കറിയാക്കുന്നെ?
ഞാന് ന്ന ഒരു, മടിച്ചിട്ട് അങ്ങനെങ്ങനെ ഉണ്ടാക്കിയതാ ഉള്ളി, തക്കാളിക്ക ഒന്ന് ഉള്ളിയല്ലാ, ചെറിയുള്ളില്ലേ കുഞ്ഞുള്ളി അതും വെളുത്തുള്ളി ഇഞ്ചി കൂട, ആഹ കല്ലിലിട്ട് ചതച്ചിട്ട് എണ്ണയില അത് വാ അയ്ലേക്ക് തക്കാളിയും മുറിച്ചിട്ട്, പിന്നെ തക്കാളി വാടിവരുമ്പോ അയ്ല്ലേക്ക്‌ ഈ മീനു ഇട്ടൊടുത്ത് നന്നാക്കിയ മീനും ഇട്ടൊട്ത്ത്, അയ്ലേക്ക് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടൊടുത്ത്, ന്നിട്ട് വെള്ളം ഒഴിച്ച് വിസിൽ അട്പിച്ചും,
അതേ ലേ ആഹ്,
ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്രൈയാക്കലൊന്നും നടക്കൂല, അല്ലേ പിന്നെ കൊറേ മീൻ വാങ്ങണം അത് വിലയൊക്കെ കൂടുതലായോണ്ട്, ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിട്ട് വന്നത അപ്പൊ നൂറ് രൂപയ്ക്ക് വരെ ഒരീവ്സേണ്ടാവൂ, അതുകൊണ്ട് നമ്മളിപ്പോ ഫ്രൈ ആക്കാന്നൊക്കെ വെച്ചാല് ഇവിടെ നടക്കൂല,
ആഹ്, ഹാ
ഒരുപാട് ആൾക്കാർക്ക് ഒരാൾക്ക് മാത്രം ഇത് ണ്ടാക്കാനും പറ്റൂലല്ലോ, ഞാ ഞാനവിട ഞാനും ഹസ്ബൻഡും ഒറ്റക്കാണാ അപ്പൊ അവിടെ അങ്ങനെ വാങ്ങീണ്ടെ ഞാനും ഫ്രൈ ഒക്കെ ആക്കിട്ടെ കഴ്
ആഹ് ഇപ്പൊ എവിട ഹസ്ബൻറിന്റെ വീട്ടിലാണോ?
പ്പൊ ഞാൻ ന്റെ വീട്ടിലാള്ളത്, ഇവിടെ ഒരുപാട് പേരുണ്ട്, ആഹ് കൊറേ ണ്ടെങ്കിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും, കൊറച്ചാകുമ്പോ ആർക്കും ഏടെയ് എത്തൂല, ആഹ്, അല്ലെ പിന്ന കറിയൊരു ബാത്തു വേണം അതിന്റെ കൂടെ ഫ്രൈയ്യും അ
ആഹ് ഫ്രൈയൊക്കെ വേണം ഞങ്ങ ഇപ്പൊ കൊറെ ആയി,
ഏഹ്,
ഇടക്കൊന്ന് മേടിക്കും ഇടെ ഞാന അങ്ങനെ ഫ്രൈ ആക്കുള്ളൂ അധികം
ആഹ് ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കും അല്ലെങ്കിൽ ചെമ്മീന്റെ ചോറ്ണ്ടാക്കും നല്ല ടേസ്റ്റ് ആ ചെമീൻ ചോറ് അത് ഞാൻ കുക്കറിൽ ഞാൻ പറഞ്ഞില്ല ഞൻ അവിടെയാവുമ്പ ഞങ്ങള് രണ്ടുപേണ്ടാവുള്ളൂ അപ്പോ ഒരു ഒന്നോ രണ്ടോ ക്ലാസ് ചെറിയ കുപ്പി ക്ലാസ്സില ഒന്നോ രണ്ടോ ക്ലാസ് ഐഡിയ വേണ്ടൊള്ളൂ ഞങ്ങക്ക് ചെറിയ ക്ലാസ്സില്. അത് കുക്കറിലാദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകക്കെ മിക്സിയിൽ നന്നായിട്ടരച്ചിട്ട്
ആഹ്
ആഹ് ഉള്ളി ഒരു രണ്ട് ഉള്ളിയൊക്കെ വല്ല്യ രണ്ട് ഉള്ളിയൊക്കെ വാട്ടിയ വാ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് പച്ചമുളകൊക്കെ ചതച്ചത് അതിലിട്ട് കൊടുക്കും. അതിന്റെ മുന്നെ ആദ്യം ഈ മീനൊന്ന് പൊരിച്ചെടുക്കും. ആ പൊരിച്ച എണ്ണയിൽ തന്നെയാ ചെയ്യ. കൊറച്ച് തോനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചിട്ട് എടുക്കും. എന്നിട്ട് ആ എണ്ണേല് ഉള്ളി വാട്ടി ഉള്ളി വാടി വരുമ്പോ ഈ അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരച്ചത് ഇട്ട് കൊടുത്ത് വാ ട്ടി നല്ല വടി വരുമ്പോ എനിക്ക് തക്കാളി അപ്പാടെ കടിക്കുന്നുന്നത് ഇഷ്ടല്ല. കറിയിലങ്ങനെ കറിയാവുമ്പോ എനിക്കെന്തോ ഇഷ്ടല്ല. അപ്പ ഞാൻ എന്താക്കി അത് ഇഷ് ടല്ലാത്ത കാരണം തക്കാളി മിക്സീല് അടിച്ച് ജ്യൂസാക്കിട്ട് അത് ഒഴിച്ച് കൊടുക്കും. ഒരു ചെറിയൊരു തക്കാളിയാണ്. ഒരു പുളിപ്പ് കിട്ടാൻ അത് ഒഴിച്ചൊട്ത്ത് അതൊന്ന് വാടി വരുമ്പോ അതിലേക്ക് മസാ ഏകദേ ചെറിയൊരു കറുപ്പ് കളർമാതിരിണ്ടാവും. കാരണം മീൻ പൊരി ച്ച എണ്ണേണല്ലാ. അപ്പ കളറ്ണ്ടാവും അയിന്. അതിലേക്ക് കൊറച്ച് മൊ പിന്നെ അരക്കുന്നതിലേക്ക് പച്ചമുളക് കൊറച്ച് വേറെ ഇടും ഞാന് എരൂന്. അപ്പൊ മൊളകും പൊടി ലേശാ ഇടുള്ളൂ. മൊളകും പൊടി, മഞ്ഞപ്പൊടി ഉപ്പ്, ഗരം മസാല, ബിരിയാണി മസാലപ്പൊടി, ചിക്കൻ മസാല ഇങ്ങനത്തെ മസാലകളൊക്കെ ലേശം ചേർത്തിട്ട് കുക്കറില് അരിക്ക് പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം തിളക്കുമ്പോത്തന് അരിയും കഴികീടും. ഇച്ചിരി ചിക്കനും മൂന്നാല് അടിപൊളി ആയിരിക്കും. ഇത് കൂടെ കച്ചമ്പറോ ചമ്മതി ഒക്കെണ്ടെങ്കി ടേസ്റ്റ്. ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെമ്മീനാകുമ്പോ ചെമ്മീന് ഭയങ്കര രുചി വരുമല്ലോ. ഞാൻ ചെമ്മീന് വെള്ളത്തിലിട്ട് ക്കൂല. പൊരിച്ചിട്ട് മാറ്റി വെക്കും എന്നിട്ട് ആ എണ്ണേ അത് ഒഴിച്ചാ തന്നെ നല്ല ചൊയേം മണോം രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കും. ബാക്കി ഞാൻ പോയ്‌ ചോറ് വെന്തതിന്റെ ശേഷവും വിസില് പോയന്റെേ ശേഷവും ഊരും. ഊരിട്ടയിന്റെ മേലട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും പൊതിച്ചപ്പും ഒക്കെ മേലെ മുറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും മൂടിയിടണം.
എന്തരിയാ ഉപയോഗിക്കുന്നെ? ബിരിയാണി അതിയോ?
സാ ചോ സാധാ പൊന്നിരിയില്ലേ ചോറിന്റെ?
ആഹ് ആഹ് പൊന്നരി. ആഹ് ആഹ്
അതുകൊണ്ടാ ഞാൻ അധികം ഉണ്ടാക്കല്. അതൊണ്ടന്നെ നല്ല ടേസ്റ്റാ. ബിരിയാണിന്റെ അരി കൊണ്ടുണ്ടാക്കിയാൽ അതും ടേസ്റ്റാണ്. അത് അയിന്റേതായ രീതിയിലാ. ബിരിയാണിന്റെ അരിക്ക് വെള്ളത്തിന്റെ കണക്കൊക്കെണ്ടല്ലോ. അതുപോലെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. നല്ല രുചിയാ ചെമ്മീനാവുമ്പോ ചെമ്മീന് ഭയങ്കര സ്മെല്ലും ചൊയേക്കെ വരുവല്ലോ. ആഹ് ചെമ്മീൻ ആഹ് അതെ ചെമ്മീന് കൊറ ഇച്ചിരി കിട്ടിയാ തന്നെ മതി നല്ല ചൊയെയും മണവും ഒക്കെയാണ് അതിന്. അപ്പം ആഹ് ഞാന് ലേശം കിട്ടിയാലധികോ അങ്ങനെ ചെയ്യാ. എന്നട്ട് പൊരിച്ചത് ചോറയതിന് ശേഷം വിസിലൊക്കെ പോയതിന് ശേഷം ആ ഊരിട്ട് ചു അതിന്റെ മേലെ ഈ മീൻ പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതും മല്ലിച്ചപ്പൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നേം മൂടി വെക്കും. അപ്പ ആ ചൂടിന് അതിന്റെ ചൊയയും ഇതൊക്കെ താഴോട്ടൊക്കെ എത്തുവല്ലോ.
ആഹ് ആഹ്
എന്നിട്ടിത്‌ കഴിക്കാൻ നേരത്ത് ഒന്നായിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങെടുക്കും. നല്ല ടേസ് ചാപ്പാട് കഴിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടാ അത്. ഉം എങ്ങനേണ്ടേയ്നു?
അതെ ലേ ആ
ഉണ്ട്. വല്ല്യ എരിവിനായിട്ട് ഇഞ്ചി ചെറിയ കുഞ്ഞി പൊന്നി അരി ഒക്കെ അല്ലേ
ആഹ് ആഹ്
പൊന്നി അരി അല്ലെങ്കി നെ നെയ്ച്ചോർന്റെ അരി ഒക്കെ നല്ല ടേസ്റ്റാണ്. ഉം ഭയങ്കര ടേസ്റ്റ്. ൻക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനാണ് അത് ഇവിട്ന്ന്ണ്ടാ ക്കല് നട്ക്കൂല. കൊറേ ആള്ണ്ടാവുമ്പോ നമുക്ക് നടക്കൂല പിന്നെ എടക് ആരുല്ലാത്തൊരു സമയത്തൊക്ക ഉപ്പക്ക് വേണ്ടിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടു കുക്കർല് അയ്ലാണ്ട് ണ്ടാക്കല് എന്ത്
ഹസ്ബന്റ് പൊർത്താണോ?
അല്ല. നാട്ടിൽ തന്നെയാണ്. വീട്ടില് ആ ഇവടെ ക്കാൻ വന്നാ. ഇന്ന് പോവാൻ വിചാരിച്ചതായിരുന്നു. അപ്പ ഉമ്മ പറഞ്ഞു, രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടു പോവാ. ഇവടെ ആരും ണ്ടാവൂലാറ നാളെ ഇവടെ ആങ്ങൾൻ്റെ ഓൾ ണ്ടായ്ന്ന് ഇവടെ അവര് പോകും നാളാ പിന്നെ രണ്ടനിയത്ത്യേള് ഓല് സ്കൂൾക്കോവും പിന്നെ ഉമ്മിം ഇപ്പിം മാത്രാ വടെ ണ്ടാവ. അപ്പൊ ഓര് വന്നേൻ്റെഷം പോവാന്നർഞ്ഞ്ട്ട് നിന്നതാണ്.
ആഹ്
ഉം പിന്നെ എന്തൊക്കെ? നിങ്ങള് വൈകുന്നേരത്തേക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കുവോ?
ഇല്ല. ഇന്ന്പ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ. സ്കൂൾ ഉള്ള ദിവസൊക്കെ ആണെങ്കി എന്തെങ്കിലും ഉണ്ടാക്കുവേ
ഏ സ്പെഷ്യലൊക്കെ ണ്ടാക്
ആ സ്പെഷ്യൽ ന്നും പറയാ. ചെൽപ്പോ വല്ല എന്തെങ്കിലും ചക്കേടയോ അങ്ങനെ എന്തെങ്കിലുക്കെ ആക്കും. ചെല പ്പം പഴം പൊരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെല ദിവസങ്ങളിൽ. ഇപ്പൊ കുഞ്ഞുവാവേയും കൂടി ഉള്ളോണ്ട് എല്ലെ
ആ ആ എത്രയായി വാവക്ക്
വാവയ്ക്ക് അടുത്ത ദിവസം വ്യാഴാഴ്ച വരുമ്പോ ഒരു വയസ്സ്.
ആ ഒരു വയസ്സ് ആവുണൊള്ളൂ. നടക്കൊക്കെ ചെയ്യോ?
നടക്കൂല. പിടിച്ചു നിക്കുവൊള്ളു.
ആഹ് ആ ഇന്റെ അനിയത്തിക്ക് അനിയത്തിന്റെ ചെറിയ ഒരനിയത്തിന്റെ ചെറിയ മോക്ക് ഒരു വയസ്സായി. പിടിച്ചിങ്ങനെ നടക്കും. പിന്നെ ഇപ്പൊ ഒന്ന് രണ്ടടിയൊക്കെ മെല്ലെ നടന്നോക്കും.
ആ പല്ല് വന്നോ?
പല്ല് വന്നില്ല. ഓക്ക് പല്ല് വന്നോ? ങ്ങളെ വാവക്ക്. ഓക്കും പ പല്ല് വന്നിട്ടില്ല ഒരു പല്ലിന്റെ അടയാളം പോലുംല്ല്യാ ആ
ഇപ്പോ ഉള്ള പിള്ളേർക്കൊക്കെ പല്ല് വന്ന്. നടക്കാൻ തുടങ്ങി.
ഏഹെ ഓൽക്ക് പല്ലിന്റെ ഒരു അടയാളം പോലുംല്ല. ഞമ്മളെ എന്റെ താതാന്റെ മോ കൊക്കെ. ഒരു വയസ്സാകുന്നതിന് മുന്നെ തന്നെ പല്ല് ചെറിയ കീരിപ്പല്ലൊക്കെ വന്ന് തൊടങ്ങീനു.
അതെല്ലേ. ആ എന്റെ മൂത്ത കൊ പത്തു മാസം ആയപ്പത്തേയ്ക്കും നാല് പല്ലുണ്ടായിരുന്നു.
ആ ഇവക്ക് പല്ലിന്റെ ഒരു അടയാളം പോലും വന്നീല്ല.
അതെ ലേ ആ ഇത് ഇതിനും അതെ നല്ല കുരുത്തകേടാ.
ആ നല്ല രസാണല്ലോ. ഇപ്പ കാണൻ നല്ല രസല്ലേ കുരുത്തക്കേടൊക്കെ.
ഇല്ലല്ലേ നമുക്ക് ഇഷ്ട്ട പ്പെ
അതെ. ഇപ്പൊ ആ ഇപ്പതന്നെണ്ട്. രസള്ളത് കുരുത്തക്കേട് ആണല്ലോ ആ അതെ കൊർച്ച് കാ ആ അതാള്ളതൊര് ഞാനൻ്റെ അനിയത്തിന്റെ അടുത്ത് പറയും. ഓള് കൊർച്ചൂടെ ഒന്ന് വര്ട്ടെ വലുതാവട്ടെ. നല്ലണം ന്റെട്ത്ത്ന്നന്നെ കി ട്ടും ന്നറിം ഞാന്. ഭയങ്കര വാശിയാ എന്തെങ്കിലും കണ്ടാ അത പ്പ കിട്ടിക്കോണം ഓളെ കയ്യില്. ഇപ്പൊ ഞാൻ മ്മളയ് ആഹ് ഇപ്പ ഞമ്മള് അടിച്ചാല് അയ്റ്റ്ക്ക് തിരിയാന്ള്ള പ്രായായില്ലാലോ അടി ച്ചാ ഞമ്മക്ക് വെർതെ സങ്കടാവാന്നല്ലാണ്ട്. ഓര്ക്ക് എന്താറിയാന ഓര് പിന്നിം അയ്നെന്നല്ലെ വാശി പിടിക്ക്യാ വാശിപ്പിക്കുക അപ്പൊ ഞാൻ പറയും. കൊറച്ച് ആഹ് ആഹ് ആഹ് അള്ളാ ഞാൻ പറയും ഇന്നട്ട് കൊർച്ചുടെ കെയ്യട്ടെ. ഇന്റെട്ത് ന്ന് നല്ലം കി ട്ടോക്ക് ന്ന് പറയും ഞാന് ഭയങ്കര വാശി പിടിക്ക്യലാ
ആഹ് എന്തെങ്കിലും പറയ്വോ
ഏഹ് ഇല്ല അങ്ങനെ ഒന്നും പറീല എടക്ക് ഇങ്ങനെ ഓ പേരെക്കെ വിളിക്കും ക്ക്യാൻ നോക്ക്
അതേല്ലെ ആഹ് ആഹ്
പേര് അർഞ്ഞാ അങ്ങനല്ല ഇപ്പോ സ്തഭാന്ന ഇന്റെ ഇക്കാക്കാന്റെ മോളെ പേര്ണ്ട് സ്തഭാന്നാ പേര് അപ്പൊ ഇങ്ങനെ ബാ ബാ ന്ന് വിളിക്ക്യും
ആഹ്
പേരിങ്ങനെ ഓരോര്ത്തെര്ടെ വിളി പേരിങ്ങനെ വിളിക്കാനൊക്കെ നോക്കും താത്ത കാക്ക അങ്ങനെയൊക്കെ പറയും
ആഹ് ഇവൻ പപ്പ അമ്മ ചേട്ടാ ആഹ് ഇവന്റെ ചേട്ടനെ വിളിക്കുന്നെ ടാടാന്നാ നമ്മള് എടാ ഇങ്ങോട്ട് വാടാന്നൊക്ക
ആഹ് ആഹ് ഞമ്മള് പറയുന്ന കേട്ടിട്ട് അതുപോലെ ചെയ്യുന്നത് അല്ലെ ഇവടും അങ്ങൻതന്നെ
പ യം പിന്നെ ഇ
ആഹ് ആഹ് ആഹ്
ന്താ ന്നൊക്കെ പറയും ഇനി ഇപ്പൊ എന്താന്നൊക്കെ പറയാൻ നമുക്ക് തോന്നിയാണോന്ന് അറിയില്ല വാശി പിടിച്ച് കഴിയുമ്പ എന്താന്ന് പറയും.
ആഹ് ആഹ് അതന്നെ ചെൽപ്പൊ ഞമ്മക്ക് ഓലെ ഭാഷ ചെലപ്പൊ തിരിയും ഇനി അതന്നെയാണോ പറയ്ന്നത്ന്നും തിരിയൂല. ഉം.
ച്ച് ആഹ് വെയ്ന്നേര്ത്ത്ക്ക് ചോറൊക്കെ വെക്കണോ വൈക്ന്നേരത്തേക്ക് ചോറ് വെക്കണോ രാത്രിത്തേയ്ക്ക് ഉള്ളത്
ചോറ് ഇണ്ട് കറി വെക്കെണ്ട്യെരും ഉം ശെരി ന്നാ ഞാൻ വിളി
ആഹ് ശരി ശരി